ആഹ് എന്തൊക്കെ വിശേഷം? ആഹ് കേൾക്കാണ്ട്.
ആഹ്
എന്തൊക്കെ വിശേഷം?
ഏഹ്?
സുഖല്ലേ?
സുഖം തന്നെ സുഖം തന്നെ സുഖായിട്ടിരി
ഉം ഉം
ഞമ്മത് പതുക്കെ ആണ്ല്ലേ കേക്കണ്ട്? ആഹ് ആഹ് ഇപ്പൊ സൗണ്ട് കൂടി. ആഹ് ആഹ് ഇപ്പൊ കേക്കാം.
ആഹ് ആഹ് എന്തൊക്കെ?
എന്തൊക്കെണ്ട്? വിശേഷങ്ങള്?
ചോറൊക്കെ എന്താ സുഖാണ് ഇവിടെ കൊഴപ്പൊന്നില്ല. ആഹ് ഫുഡൊക്കെ കയിച്ചോ?
ഇല്ലില്ല കഴിക്കാൻ നിക്കണേ ഒള്ളൂ. ഞാനിങ്ങനെ കറികളൊ ക്കെങ്ങനെ ചൂടാക്കട്ടെ വിചാരിച്ചിട്ട്. ഇങ്ങളെ ചോറയ്ക്കൽ നേരത്തെ കഴിഞ്ഞോ?
ആഹ് ഇന്നെന്താ കറി വച്ചത്? ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല.
ഉം നിങ്ങള് വൈകി തിന്ന്ണ ആൾക്കാരാ?
അങ്ങനൊന്നുല്ല. എടക്ക് നേർത്തെ കഴിക്കും. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഒരുപാട് എഴുതാനൊക്കെണ്ട് ആഹ് നേ അതെ അതന്നെയാണ് നമ്മള് ശരീരത്തിന് ആരോഗ്യത്തിനൊക്കെ നല്ലത് അത് തന്നേണ്.
ആഹ് അങ്ങനെ പറയും പക്ഷെ എന്നും വിചാരിച്ചു ഇനി നാളെ മുതല് അങ്ങനെ ആക്കണം എന്നൊക്കെ
ആഹ് അന്ന് കുട്ടിയോളെ കൂടൊക്കെയും പഠി പ്പിക്കാനൊക്കെ അങ്ങനെ ഇരുന്ന കാരണെ അങ്ങനെ നേരം വൈകി.
ആഹ് അത് അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞാ ഓര്ക്കും പഠിക്കാനൊന്നും ഒരു മൂഡ്ണ്ടാവൂല്ല.
മൂഡ്ണ്ടാവൂല അപ്പോ ഓൽക്ക് ഒറ ക്കം തൂങ്ങലൊടത്തും.
ആഹ് അപ്പ പിന്നെ അത് കഴിയട്ടെന്ന് വിചാരിച്ച് നിക്കുമ്പോഴത്തനും സമയവും അങ്ങട് പോകും.
ഉം ഇന്ന് എന്താ കറി വെച്ചിക്ക്ണെ
ഏഹ്
ഇന്ന് എന്താ കറി വെച്ച് ചോയ്ക്ക
കറി ഞാന് രാത്രിക്കക്ക് പൊരിച്ച പത്തിരി പറയില്ലേ ഒരു
ആഹ് വെളിച്ചെണ്ണപ്പത്തിരിയോ വെളിച്ചെണ്ണപ്പത്തിരിയോ അങ്ങനെ
ഏഹ് ഒരു ഇവിടെ അങ്ങനെ പറയാം പൊരിച്ച പത്തിരി അറിയ ചെറിയ റൗണ്ടിൽ
റൗണ്ടില് ആഹ് മനസിലായി അയ്ല് നിങ്ങള് തേങ്ങ അങ്ങനൊക്കെ ഇടോ
ആഹ് ആഹ് തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതല്ലേ
അല്ല അല്ലാ ചെറിയ ജീരകൊക്കെ ഇടോ
ആഹ് ചെറിയ ജീരകടും ചെറിയ ഉള്ളിയു ഒക്കെ ചതച്കാണ്ട് ഈ മാവിൽ കിട്ടിട്ട്
ആഹ് ആഹ് ഞങ്ങള് ഞങ്ങളുടെ അയ്ല് കറി കൂ ആഹ് ഒരു കറി കൂട്ടി കഴിക്കണല്ലേ ഉം ചെറുതായി മധുരടോ
മധുരം ഞാൻ ഇടലില്ല ഇനി ഇടോന്ന് ഇൻക്കറില്ല ഞാൻ
ആഹ് ആഹ്
അപ്പൊ അട ഉണ്ടാക്കിയപ്പയ്ക്ക് ഞാൻ കടായിണ്ടാക്കി വെച്ചതാ ന്ന പിന്നെ രാവിൽക്കക്കും ആയി
ആയല്ലോലേ ഉം
രാവിലത്തെ കറിയൊരു വല്യ പ്രശ്നാണ്
ആഹ് ന്താണെങ്കിലും കറി വേണം
കെടക്കുമ്പത്തെ ലാസ്റ്റ് ചിന്ത അതെയ്ക്കാരം രാ
എന്താ രാവിലെ ആ അതെ രാവിലെ എന്താണ്ടാക്ക എന്താ കറി വെക്ക ഉം
അതാണ് അപ്പൊ അയിനൊരു തീരുമാനയാൽ തന്നെ നമുക്ക് പിറ്റേന്ന് പെട്ടെന്ന് പണിയൊക്കെ കഴിയും
ആഹ് അതന്നെ
മ്മള് രാവിലെന്താ ഇണ്ടാക്കാന്നൊരു ഐഡിയല്ലാതെ കെടന്നുറങ്ങിയ പിന്നെ പി റ്റേന്ന് നേരം വെള്ത്ത് നീച്ച വേഗാണ്ട് പണി തീരൂല്ലല്ലോ
തീരുല അത് ശരി ഞങ്ങള് ഇവടെ ഇണ്ടാ
അവടെന്താ രാത്രിങ്ങള് ചോറെന്നെ തിന്നാ
ആഹ് ചോറ് കഴിക്കും അല്ലെ ചപ്പാത്തിണ്ടാക്കും അതന്നെ
ആഹ് ഉം വീട്ടിലാരൊക്കെള്ളത്
വീട്ടിലിപ്പോ ഞങ്ങള്പ്പോ ഞങ്ങളെ വീട് പൊളിച്ച് ഞങ്ങള് മൂത്തച്ഛന്റെ വീട്ടിലാണ് അപ്പം ഇബടെ ഒരുപാട് ആൾക്കാരുണ്ട് മൂത്ത മൂത്തച്ചി എനിക്കും അഞ്ചാള് എന്താണ് ഓല് അഞ്ചാൾക്കാരുണ്ട് ഞങ്ങളും അഞ്ച് ആൾക്കാരുണ്ട് മൂന്ന് കുട്ട്യാളും ഓര് ക്കൂണ്ട് മൂന്നുട്ട്യാള് ഞങ്ങക്കുണ്ട്
ഏഹ് ഉമ്മീം ഉപ്പി ഒന്നുല്ല
ഇല്ല്യ ഉമ്മേം ഉപ്പിയൊക്കെ മരിച് ഞങ്ങള് തറവാട് പൊളിച്ച് അവടെ വീട് പണി നോക്ക ക്കാണ് തറപ്പണി കഴിഞ്ഞിട്ടുള്ളൂ ഇനി മഴല്ലേ പണി കഴിഞ്ഞന്റെ ശേഷം തൊടങ്ങാച്ചിട്ടണ് തറന്നൊറക്കാനൊക്കെ നന്നല്ലോ
ആഹ് ആഹ് ഉം ഞങ്ങളൊക്കെ തറട്ടൊരു രണ്ടു വർഷത്തോളം കഴിഞ്ഞിട്ടാ പിന്നെ കേറ്റാൻ തൊടങ്ങിത്
അതല്ലേ അതെ അതിനൊക്കെരു സമയുണ്ടെ അതാണ് നമ്മള് വേഗം കേ റ്റാന്ന് നോക്കുമ്പോ അപ്പൊ ഓരോ ഇതാക്കാരം ഇപ്പൊ പിന്നെ കൂട്തല് അങ്ങനെ എല്ലാരും കൂട്തല് പൈസണ്ടെങ്കി വേഗാവും അതാണ്
ആഹ്
പിന്നെ ഇപ്പം ആദ്യത്തെ പോലെന്നും ആരും അങ്ങനെ ഇടൂല വേഗം പൊന്തിക്കാൻ നോക്കും
ഒരു വർഷം കൊണ്ടന്നെ ഏ വീട് പണി പൂർത്തിയാക്കി
ഉം അതെ അതെ അയിന്ള്ള വരുമാനം ആഹ് ആഹ് ഉം വരുമാനം വാണം അയിന്ള്ളത്
ഉം പിന്നെ ചെലേ ആൾക്കാര്ക്ക്ണ്ടാവും കടം വാങ്ങിച്ചാ യാതൊരു പേടിയില്ലാത്തോല്ണ്ടാവും
ഉം അതെ ലോണെട്ത്ത് കേറ്റ്ണോര്ണ്ടാവും ലോണെട്ത്ത് കേറ്റ്ണോര്ണ്ടാവും ഉം അതൊക്കെ നമ്മക്ക് പിന്നീടൊരും ഇതാവും ഇപ്പമ്മള് വേഗാണ്ട് ആവാമാണ്ടീട്ട് നമ്മള് വേഗം ധൃതി പുട്ച്ചിട്ട് നമ്മള് ഒന്നും നോക്കാതെ വേഗാണ്ട് ലോണോക്കെട് പിന്നെ അത് അട ക്കാനാവ്മ്പളാണ് പ്രശ്നം അയില് നമ്മള് പകുതിയൊള്ളൂ ഞമ്മളെ മൊതല്
സന്തോഷായിട്ട് നിക്കാൻ കഴിയൂല
മൊതല്ക്കയിനെ പകുതിയെ പോലും ഇല്ലാ
അയിലാറേ നമ്മള് ഇള്ളീനന്സരിച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ
ഇപ്പൊ ഇങ്ങളെ വീട്ടിലല്ലേ പണിം കഴിഞ്ഞോ കഴിഞ്ഞിട്ടാ ഇര്ന്നത്
ആഹ് ആഹ് പി ആഹ് രണ്ട് ബെഡ്റൂമില് രണ്ടോട് ത്തും ഈ പിന്നെ വാർഡ്രോബിനൊന്നും അടപ്പ് വെച്ചിട്ടില്ലായിരുന്നു
ആഹ് ആഹ്
അത് പിന്നൊരു രണ്ട് വർഷൊക്കെ കഴിഞ്ഞിട്ടാ വെച്ചത് ബാക്കി അട്ക്കളേലൊക്കെ ഇള്ളോട്ത്തൊക്കെ ആഹ് ഡ്രസ്സ് വെക്ക്ണേന് തട്ടൊക്കെ വെച്ചു ത ട്ട് വെക്കാഞ്ഞ പിന്നെ നമുക്ക് വെ ഡ്രസ്സ്‌ വെക്കാൻ പറ്റൂലല്ലോ
ആഹ് അതെ അതെ അത് നമ്മള് ഈ വാർപ്പ്ലല്ലേ വെക്കാ വാർത്തത് കൊട്ന്നെക്കല്ലേ ചെയ്യാ
ആഹ് ആഹ് വാർത്ത്ക്കാണ്ട് അങ്ങനെ കൊട്ന്നെ ച്ചതാണ് പക്ഷെ ഇൻക്ക് ഇപ്പ തോന്ന ഇഞ്ഞ് ഇങ്ങളൊക്കെ ചെയ്യുമ്പോ അതേക്കാരം നന്നാവാന്ന് ഇൻക്ക് തോന്നീ തട്ട് ഈ ഡോറ് വെക്ക്ണ ആൾക്കാരെന്നെ അയിന് തട്ടും വെക്കൊലോ പോലെ ആഹ് അങ്ങനെ വെ ക്കെക്കാരം കൂട്തല് ആഹ് ആ ഹ് ഞങ്ങള്പ്പോ കൂടിയിര്ന്നിട്ട് ഏഴ് വർഷായി അപ്പൊ അന്നൊക്കെ പിന്നെ ആ ഹ് പിന്നെ ഞങ്ങള് നാല് വർഷം കൊണ്ടാണ് പെരപ്പണി തീർത്തത് അപ്പൊ അന്ന് അന്നൊക്കെ പിന്നെ അങ്ങനെയായിരുന്നു എല്ലാരും ചെയ്തിര്ന്നത് ഈ വീട് പണിയൊക്കെ പറഞ്ഞാൽ ദിവസം ദിവസന്ന് പറയ് പോലെ മാ
മാറ്റണ്ട് ഭയങ്കര മാറ്റം തന്നെ ഞങ്ങള് കല്ലിനീന്റെ ഇപ്പൊ എന്ത് റേറ്റില് കൂടിന്നറ്യോ
ആഹ് ഇപ്പൊക്കെ ഓരോന്ന് കാണുമ്പോ ഞമ്മക്ക് തോന്നും അങ്ങനേനി നല്ലത് ഇങ്ങനേനി നല്ലത്
ഉം ഉം
ഉം തോന്നും ഈ ഇങ്ങള് ആഹ് എത്ര റൂമാ ഉം തറ ഇട്ട്ക്ക്ണത്
രണ്ട് ചെറ്യേ വീടെന്നെയാണ് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിലൊള്ളൂ കൂടുതല് മേലക്കില് ര് ഒരറ്റ നല വീ ണ്ട് രണ്ട് റൂമ് മറ്റ് ഒര് ഹാൾ ആവര് വല്യ ഹാള് അയ്ലന്നെ നമക്ക് ലിവിങ്ങിന്റെ ആ ഭാഗ ഏരിയ പോൽ ട്ടാഭാഗത്തെ നമ്മൾ സോഫ സെറ്റ് ഇട്ണെ ഭാഗം അങ്ങനെ വെച്ചിക്ക എല്ലാ രണ്ടും വേറെ വേറെല്ല ഒക്കെ ഒന്നിച്ചാണ്
ആഹ്
ഉം അഹ് ടാൻ വാണ്ടീട്ടൊരു സലം സ്പേസ് അവിടെ വിട്ട്ക്ക അങ്ങനെ പിന്നെ ഒറ്റ രട് ആഹ് ഒര് അടുക്കള സ്ഥല ഒറ്റ അടുക്കളന്നെ
ആഹ്
പിന്നെ രണ്ട് റൂം
ഇപ്പ അധികം അങ്ങൻ തന്നെണ് ഒരറ്റ അടുക്കള വലുതാക്കി അങ്ങട്ട് കൊടുക്കാണല്ലോ
ആഹ് അതെ അതെ അതെ
ക്ക സ്ഥലത്തും ഈ വർക്കേരി ന്നുള്ളരു ആ ഒരു സെറ്റപ്പ് ഇല്ലാണ്ടയ് ക്ണല്ലോ
ആഹ് അതെ അതെ
ഉം
ഞങക്ക് തറപ്പണി ചെയ്യാനന്നെ നല്ല പൈസ വന്ന്ട്ട് അയ്ലങ്ങട് ചടച്ചി ഞങ്ങളത് ഞങ്ങള വീടിന്റെർഞ്ഞ ഒരു ഭാഗം താഴ്ത്തും ഒരു ഭാഗം എകരള്ള ഭാഗുണ്. ആദ്യത്തെ വീട് നിന്നിന്നത് വീട് ന്ന് ഹ് ന്ന്ട് താഴഭാഗും. മേല ഭാഗത്താണ്ങ്ങളെ ബാത്റൂമ് വന്നിനത് അപ്പോ ആ ബാത്റൂമിന്റെ ആ ഭാഗം വരെ ഞങ്ങൾ അടിന്ന് പൊന്തിച്ചു കൊണ്ടോയി പാതകത്ത് ന്നന്നെ സ് കല്ലുയർ ത്തികൊണ്ട് അഹ് കാരണം നല്ല പൈസ വന്നുഞങ്ങക്ക്. ഉമ് ഹ
ആഹ്
ഉം പിന്നെ അങ്ങനവ്ടെ കിടക്ക ഞ്ഞു പൈസൊക്കെ ആയിട്ട് വേണം ചെയ്യാന്.
ആഹ് അഹ് ചേലോൽക്ക് ന്നരന്ന സ്ഥലൊക്കെള്ളോൽക്ക് വ് ങ്ങനണ്ട് പ
കൂടുതൽ പൈസരും മൂന്നര നാല് ലക്ഷത്തോളായി ഞങ്ങക്ക്. ഒരു തറപ്പണി കഴിഞ്ഞിട്ടത് ഉം ഉം. അതാണ് സലുവിക്കൊന്നര ഒന്നര ഒരു ലക്ഷത്ത് ഒന്നര ലക്ഷത്തിന് ഒന്നേ കാലൊക്കെ ആവും ചേലോർക്ക് അങ്ങനെ തീർത്ത് പോവും. ചേമ് അം ങ്ങനമ്മൾ ഇങ്ങനയാലൊരു ഒരു സ്ഥലം തൊട്ടാലെണ് ഒരു ഭൂമി തൊട്ടാലെണ് നമ്മക്ക് ആ ഭൂമി എങ്ങനെണ്. എങ്ങൻതതാണ്ന്നറിള്ളു. ഉം മണ്ണ് തൊട്ടാലേ അറ്യൊള്ളൂ. ആഹ് വടട്ത്തന്നെണ്ഇപ്പോലെ വ് മൂത്തച്ഛ
ഉം ആഹ് ഒരാളെള്ളൂ.
ഉം ഏഹ്
ഒരാളെള്ളൂ മുത്തച്ഛനായിട്ട് ഒരാളെള്ളൂയ്ച്ചാ.
തല്ലാ അഞ്ചാള്ണ്ട്.
ഉം
ഉം
എല്ലാരും വേറായിട്ട്ണ്ടാവുലെ
ങ്ങലൊക്കെ ഞാൻ വരുമ്പതന്നെ നാലാൾക്കാര് വേറെന്നെണ് ഓലൊക്കെ ആദ്യങ്ങളില് വേറെ പോയി. ളും പിന്നെ ആഹ് ഞാൻവന്നേന്റെശാ ഇവരിപ്പോ നാലാമത്തെ വർഷാണ് കൂടി ഇരിക്കു കുടിര്ന്ന് ഉം ഉം രാവിലെന്തൊക്കെ കടി ഉണ്ടാക്കല്
രാവിലെ ദോശ പുട്ട് അങ്ങനെ സമ്മളെ സാധാഈ രാവിലെ അരച്ച് കാണ്ടൊരു ദോശ ചുടൂലെ ഇങ്ങളവിടെക് ക്കണ്ടാക്കൊന്ന് ൻക്കറീല അതാവുമ്പോ പിന്നെ ന്റെ മൂത്ത മോൻ ഇഷ്ടല്യ ആഹ് ആഹ് ഓന്ക്കത് ഇഷ്ടപ്പെടൂല അപ്പ ഞാന് അധികം ഫ്രിഡ്ജിൽ മറ്റേ ഞമ്മള്
ആഹ് ആഹ്
അയിഅയിന്റ മാവവ്ടെ കൊറച്ച് ണ്ടാക്കിവെക്കലാണ് എന്ന പിന്നെ പറ്റാത്തവൽക്കതങ്ങട്ട് ഏഹ്
ഹലോ ഹലോ
അപ്പ കൂടുതലരച്ച് വെക്കുല്ലേ പറയ
ആഹ് ആഹ് അധികം ഞാനങ്ങനെ അര് ച്ചവിടെ എട്ത്തക്കലാണ് ആവ്ശ്യണ്ടാവുമ്മ
ആഹ് ആഹ് ആഹ്
അല്ലേ പിന്നെ ചപ്പാത്തി ഒൻക്ക് ചപ്പാത്തി നല്ലഷ്ട ആഹ് അയിക്കോട്ടെ അയിക്കോട്ടെ
എന്ന ശെരി ഓക്കേ
ആഹ് ആയിക്കോട്ടെ